കേ ആഹ് കേക്കാം കേക്കാം പിന്നെന്തൊക്കെ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങളള്
ആഹ് ഇവിടെ എല്ലർക്കും സുഖമാ
അഹ് ഇപ്പ മഴയൊക്കെ ഉണ്ടോ നിങ്ങക്ക്
ആഹ് ഭയ്ങ്കര മഴയാ
ആന്നോ ഞങ്ങൾക്ക് ഇന്നലയൊക്കെ പെരു മഴയായിരുന്നു ഇന്ന് മഴയില്ല രാവിലെ ആണോ നിങ്ങക്ക് മഴയൊക്കെ ആവുമ്പ കറണ്ടക്കെ പോവോ
ആഹ് കറണ്ടൊക്കേ പോവും മഴ പേയ്താ ഒടനെ കറണ്ട് പോവും പിന്നെ ഇൻവേർട്ടർ ഉണ്ടായോണ്ട് കോഴപ്പവില്ല
സോളാറോ
ആഹ് സോളാർ മാതിരിയുള്ള ഇൻവേർട്ടറെ
ആഹ് ഓ സോളാർ ഉണ്ടെങ്കി നല്ലതാണല്ലേ
ആഹ് കറണ്ട് ബില്ലൊക്കെ കൊറവാ
ആഹ് വണ്ടിക്കും സോളാറാണോ വണ്ടിയും ഇലക്ട്രിക് വണ്ടിയാണോ
ആഹ് വണ്ടിയും ഇലക്ട്രിക് വണ്ടി ഈയിടക്ക് എടുത്തായിരുന്നു പെട്രോളൊക്കെ വെല കൂടി പെട്രോളൊന്നും കിട്ടാനില്ലല്ലോ അപ്പം യുദ്ധമായിട്ട് ആഹ് അതൊണ്ട് പിന്നെ ഇലട്രിക്ക് എടുത്ത്
അന്നേരവേ ഇലക്ട്രിക്ക് എടുത്തോണ്ട് പിന്നെ ഈ വീട്ടിൽ തന്നെ ചാർജ് ചെയ്യോ
ആഹ് വീട്ടി തന്നെ ചാർജ് അല്ലേ പൊറത്ത് പോവുമ്പം സ്റ്റേഷൻ ഒക്കെ ഉണ്ട് ചാർജിങ് സ്റ്റേഷൻ ഒരുപാട് സ്ഥലത്ത് പ്പൊ അവ്ടെ പതിനാറ് രൂയ അത്രയൊക്കാവത്തുള്ളൂ. ഒരാർശ ചാർജെയ്യ ഒരു മണിക്കൂറൊക്കെ ഇട്ടാതി. ഒന്ന് ഒരുമണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ.
നമ്മുക്ക് യ് സോളാറൊന്നും വെച്ചിട്ടില്ല കറണ്ട് തന്നാന്ന്. അത് മഴ പെയ്യുമ്പോ കർണ്ട് ഒരുപാട് പൈസയാവത്തില്ലേ
ഏതാ ഇലക്ട്രിക് വണ്ടിക്കാണോ സോളാറിനാണോ സോളാർ വയ്ക്കാൻ ഇപ്പ സബ്സിഡി കിട്ടല്ലോ മറ്റേ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി ശേഷം
ഓഹ് നല്ലൊരു കാര്യാന്നല്ലേ
ആഹ് എത്രേഴ് ലക്ഷം വരൊക്കെ കിട്ടുന്ന
ഉംഉം പിന്നെ വേറെന്തൊക്കെണ്ട് നാട്ടില് വിശേഷം ഞങ്ങക്ക് വണ്ടി ഒരു പഴയേ പെട്രോൾ വണ്ടിയാണ് ഞങ്ങടെ വീട്ടിലേ ഒരു വണ്ടിയേ ഒള്ള്. ടൂ വിലറ്.
ആഹ്
ഉഹ്. ഡ്രൈവിങ്ങൊക്കെ അറിയുന്ന് ആണോ?
ആഹ് ഡ്രൈയിങ്ങ് ആ പിന്നെ ഡ്രയിങ്ങ് ക്ക
ഇൻക്ക് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ട്ടോണ് ചെയ്യാ അറിയത്തില
അതെന്താ ഡ്രൈങ് ലൈസൻസെടുക്കാത്തത്?
എനീ പേടിയാണ്.
ഡ്രൈവിങ് സ്കൂളിൽ പോയി ജോയിൻ ചെയ്താ പോരെ.
ആഹ് ഇന്നാലെയ് ഡ്രൈവിങ് സ്കൂളിൽ പോയി ജോയിൻ ചെയ്താല്. ആഹ് വണ്ടിയൊക്കെ വരുമ്പോ വേറെ വണ്ടീകളൊക്കെ വന്ന് ഇടിക്കുവോ അങ്ങനെയൊക്കെള്ളൊരു പേടി ഉണ്ട്.
ഉം നല്ലതാ.
പേടിയോ?
ഇങ്ങനെ പൂ അങ്ങനെ
ഡ്രൈവിങ് ഒടിക്കുന്നതല്ലേ ജേപ്പൻ വിചാരിക്കും. പെണ്ണുങ്ങളെപ്പം. ഉം പഠിക്കാന്. പലരും പറയും പേടിക്കണ്ടാ പോയി പഠിക്കെന്ന് പറയും. ഇന്നിട്ടു ഇനിക്കങ്ങോട്ട് ധൈര്യം വരത്തില്ല. ഇന്നെ പൈസയും വേണം ഡ്രൈവിങ് പഠിക്കണെങ്കിലും. പയ്നായിരം രൂപാണ്ട് വേണോന്ന് പറഞ്ഞു.
ആഹ് പന്ത്രണ്ടാവും. രണ്ടു കൂടെ പഠിക്കണല്ലേ ബൈക്ക് വ ടു വീലർ മാത്രാണേ കൊറവാ.
ആഹ് ഇന്നെനിക്ക് റ്റൂ എനിക്ക് ടു വീലർ മാത്രം മതി.
ആഹ് അപ്പ അയ്യായിര അഴിപ്പിച്ചാവത്തൊള്ളൂ.
ആഹ് ആഹ് അയിനു നോക്കാ ഉം ഉഹ്. മഴ ആവുമ്പഴും വണ്ടല്ലാത്തോണ്ട് ഭയങ്കര ബുദ്ധിമുട്ട നമ്മളപ്പെഴും വേറൊള്ളര് വണ്ടി ഓടിക്കാറുണ്ടാത്തോണ്ട് എപ്പഴും നമ്മള് വേറള്ളോരെ ഡിപ്പെൻഡെയ്യണം. നമ്മടെ സമയത്തിനെങ്ങും പോവാൻ പറ്റത്തില്ല. അവരുടെ സമയത്തിനല്ലേ നമുക്ക് പോവാൻ പറ്റു ഉം. പിന്നെ വേറെ വിശേഷങ്ങൾ എന്താണ് ഇള്ളത്? അനൊന്നും ഓട്ടോ വിളിച്ച് നമ്മള് പോവത്തില്ല. ബസ്സിലങ്ങ് പോവത്തേ ഒള്ളൂ. ഇഞ് ഞങ്ങക്ക് ഏഹ് വേറൊരു ഗുണവുണ്ട് ഇഞ്- ഓഗസ്റ്റ് ജൂൺ പയ്നഞ്ചൊട്ട് കെ എസ് ആർ ടി സില് ഞങ്ങക്ക് ഫ്രീ ആണ്.
ആഹ്
ഉം അങ്ങനെ ഇപ്പത്തെ സർക്കാറങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇ എല്ലാ വണ്ടിയിലുണ്ടോ അതൊന്നു അറിയാൻ പറ്റത്തില്ല. അതൊന്നും പറഞ്ഞില്ല അതിന്റെ ക്ലാരിഫിക്കേഷനൊന്നും വന്നില്ല ജൂൺ പതിനഞ്ച് തൊട്ട് കെ എസ് ആർ ടി സീല് ഫ്രീ എന്നേ പറഞ്ഞോള്ളൂ.
ആണല്ലേ
ഉം ഫാസ്റ്റ് ഫുഡൊക്കെ ഉണ്ടേ കൊള്ളാം. പിന്നെ എല്ലാ വണ്ടിയിലും വേണോന്ന് നമ്മളും ആഗ്രഹിക്കുന്നില്ല ഗവൺമെന്റന് നഷ് ട്ടോത്ത് ല്ല്
ആ അതെ അതെ ഭയങ്കര നഷ്ടം എല്ലാർക്കും കൂടെ ഫ്രീ ആയിട്ട് എടുത്ത കൊടുത്താ
ഗവൺമെന്റിനെ നമ്മള് നോക്കെണ്ടേ
കൊടുക്കേണ്ട ഒര ആവശ്യം ഇല്ലായിരുന്നു.
കൊടുക്കേണ്ട ആവശ്യം ഇല്ലന്ന് പറഞ്ഞാലേ
കുഴപ്പമില്ലല്ലോ അപ്പ ഇതെല്ലാ സ്ത്രീകളും കൊടുക്കേണ്ട എത്ര നഷ്ട അത് എത്ര പേര് പഠിക്കാൻ പറയാ പഠിക്കാനും ജോലിക്ക് എല്ല എടുത്താ
പഠിക്കാൻ പോകുന്നവർക്ക് കൂടെ ഫ്രീ പാവപ്പെട്ടവർക്കും പഠിക്കാൻ പോകുന്നവർക്കും വിദ്യാർത്ഥികൾ ഫ്രീ കൊടുത്താലും മതിയരുന്നു ജോലിക്കൊക്കെ ശമ്പളമുള്ള ആൾക്കാര് ജോലിക്കൊക്കെ പോകുമ്പോ അവർക്ക് ഫ്രീയുടെ ആവശ്യം ഇല്ല ഉ ആ എനിക്ക് എന്റെ അഭിപ്രായതാ സാധാരണക്കാർക്കും കൊച്ച കുട്ടികൾക്കും സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കും ഒക്കെ എന്റെ അഭിപ്രായം അങ്ങനല്ല സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളല്ല പെൺകുട്ടികളും ആൺകുട്ടികളും സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് ഫ്രീ പിന്നെ പാവപ്പെട്ട ഉ വരുമാനഒന്നും ഇല്ലാത്ത സ്ത്രീകൾക്കെക്കെ വെണെങ്കിൽ ആഹ അങ്ങനൊയാണെകിൽ ഓക്കെ ഇപ്പം പറഞ്ഞിരിക്കുന്ന അല്ല എല്ലാർക്കും ഫ്രീ എല്ലാ വണ്ടിയിലും എന്ന പറഞ്ഞേ അത് അവസാനം തമിഴ്നാട്ടിലൊക്കെ എങ്ങനുണ്ട്
ആ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോന്ന് കേട്ടിട്ടുണ്ട്
ആ തമിഴ്നാട്ടില് കർണാടക ഡൽഹിയിലും ഉണ്ട് അവിടെ അത് പിങ്ക് ബസ്സും പറഞ്ഞ ഒരു ബസ്സുണ്ട് ആ ബസ്സിലാണ് ആഹ് ആ ആ ഇവിടെ എങ്ങനെയാണന്നും അറിയത്തില്ല
ഏത് വണ്ടിയ ഉള്ള വീട്ടില് ടു വീലർ ബൈക്കാണോ സ്കൂട്ടിയാണോ?
ഒരു ടു വീലർ സ്കൂട്ടി
ആ സ്കൂട്ടി‌ക്കി നിങ്ങൾക്ക് ഓടിക്കാൻ എളുപ്പല്ലേ
ആഹ് എളുപ്പമാ പഠിക്കാ പഠിച്ചില്ലാത്തോണ്ട്
അത് ഡ്രൈവിംഗ് സ്കൂളിൽ ജോയിൻ ചെയ്തന്ന് പഠിക്കണം
ഉ ആലോചിക്കുന്നുണ്ട് അങ്ങനെ
ഉം സിനിമയൊക്കെ കാണാറുണ്ടോ?
ഏ
സിനിമയൊക്കെ കാണാറുണ്ടോ?
ഓ സിനിമ പ്രേമിയാണ് ഞാൻ ഏത് സിനിമന്നാലും പോയി കാണും. എല്ലാ സിനിമ തിയേറ്ററിൽ പോയി തിയേറ്ററിൽ പോയി എല്ലാ സിനിമയും കാണത്തില്ല കുറച്ചൊക്കെ സിൻ തിയേറ്ററിൽ പോയി കാണാം
ഏത് സിനിമയാ അവസാനം തിയേറ്റർ പോയി കണ്ടാ
ദൃശ്യം ത്രീ വാഴ ടു ഏറ്റവും അവസാനം കണ്ടത് ദൃശ്യം ത്രീയണ്.
അപ്പം ഇറങ്ങുന്നതെല്ലാം കാണുന്നുണ്ടല്ലേ
പിന്നെ കൊറെ നാൾ കൂടെ വാഴ റ്റുന്ന് പറഞ്ഞ സിനിമ ഇറങ്ങില്ലേ അതും നല്ല സിനിമ ആ അത് അത് കണ്ട് അത് കണ്ട് കഴിഞ്ഞ ശേഷം പിന്നെ ദൃശ്യം ത്രീ കാണാത്ത ആരും ഇല്ലല്ലോ വൺ ടു ഇഷ്ടപ്പെട്ടവരെല്ലാം ത്രീ കാണാൻ പോവല്ലേ
ആഹ്.
അങ്ങനതും കാണാൻ പോയി.
ദൃശ്യം ത്രീ ഇഷ്ടപ്പെട്ടോ?
എനിക്ക് റ്റൂവും വണ്ണുവാ ഇഷ്ടപ്പെട്ടേ അത്രേം ഇഷ്ടപ്പെട്ട് ന്നാലും അത്രേം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല.
അത് ടുവും വണ്ണും അത്ര നല്ലായോണ്ട് അത് വെച്ച് കമ്പെയറെയ്യുന്നോണ്ടാ.
ആഹ് അതായിരിക്കും. നിങ്ങള് കണ്ടോ ദൃശ്യം കണ്ടോ? കൊള്ളായിര്ന്നോ?
ആദ്യ ഇച്ചിരി ലാഗായിര്ന്ന് പിന്നെ അവസാനം നല്ല രസവായിര്ന്ന്.
പിന്നെ മോഹൻലാലിന്റെ അഭിനയല്ലേ
ആഹ്.
അത്രേം ലജൻ്റായിട്ട്ള്ളൊരു മനുഷ്യന്റെ അഭിനയം ആർക്കാ ഇഷ്ടവല്ലാത്തത്.
മലയാളം സിനിമകൾ മാത്രമെ കാണാറുള്ളോ?
തമിഴ് കാണാറുണ്ട് തെലു തെലുങ്ക് കാണാറില്ല, ഹിന്ദി കാണാറുണ്ട്. അങ്ങനെ തമിഴ് സിനിമ ഭയങ്കര ങ്കര ഇഷ്ടോവാണ്.
ആണല്ലേ ഏത് നാടനെ ഇഷ്ടം?
സൂര്യ, സൂര്യേം വിജയ്.
ആഹ്.
എന്റെ മോനൊക്കെ ഭയങ്കര വിജയി ഫേനാണ്, വിജയ് അങ്ങനെ വിജയ് ഭയങ്കര ഇഷ്ടവാണ്. കുഞ്ഞിലേ വിജയ്ടെ പാട്ടൊക്കെ പാടിക്കൊണ്ട് നടക്കേയും അതേ കണക്കാക്കി ചെയ്തൊക്കെ നടക്കുവാര്ന്ന് വലുതായപ്പോഴൊന്നുവില്ല കുഞ്ഞായിര്ന്ന സമയത്ത്, അത്ര വിജയേ എല്ലാർക്കും അത്രങ്ങ് ഇഷ്ടവാണ്. ഉം. എന്റെ ഹസ്ബൻഡൊക്കെ ഭയങ്കര വിജയ് ഫാനാണ്, ഏഹ്
വിജയ്ടെ ഏത് സിനിമയാ ഏറ്റൂം ഇഷ്ടപ്പെട്ടേ?
ഗില്ലി.
ഓഹ് ഗില്ലി.
ആഹ് എത്രറാശ്യം കണ്ടാലും അത് മാ ആക്കത്തില്ല, ആഹ് അത് മട്ക്കത്തില്ല.
ഉം കത്തി കണ്ട്ട്ട്ണ്ടോ, കത്തി?
കത്തീ.. ആഹ് കത്തിയും കണ്ടായ്ര്ന്ന്, ആഹ് കത്തി കണ്ടായ്ര്ന്ന്.
എനിക്കി കത്തിയും തെറിയ കൂട്തലിഷ്ടം.
കത്തിം? ആഹ്. തെറിയു എനിക്കിഷ്ടപ്പെട്ട്. എനിക്ക് വിജയിടെ കൂടെ ഹീറോയിനായിട്ട് വെരുന്നത് തൃഷയാണ് കൂട്തലിഷ്ടം.
ആണല്ലേ.
ആഹ്. ഹിന്ദി സിനിമയില്, ഹിന്ദി സിനിമ കാണാറൊണ്ടോ?
ഹിന്ദി സിനിമ കാണാറുണ്ട്.
ആന്നോ, ഇപ്പേ അടുത്ത് കണ്ട ഹിന്ദി സിനിമ ഏതാ?
പ്പടുത്ത് കണ്ടേ
ആഹ്. തെലുങ്ക്, ഇംഗ്ലീഷ്
ആഹ് ഇംഗ്ലീഷാപ്പം കൂടുതലും കാണ്ന്നേ.
ഇംഗ്ലീഷ് സിനിമ കാണാറില്ലേ?
ആഹ് ഇംഗ്ലീഷെപ്പഴും കാണുന്നാ.
ആന്നോ. ഹോളിവുഡ് സിനിമ ഇല്ല ഇല്ല. ഇംഗ്ലീഷ് കണ്ടാ മനസ്സിലാവത്തില്ല, അതുകൊണ്ട് കാണത്തില്ല.
ഒന്നുഇല്ല കണ്ടിട്ടില്ല?
അ കണ്ടിട്ടുണ്ട്, എത്ര അങ്ങോട്ടിഷ്ടവല്ല ഇംഗ്ലീഷ് സിനിമ
മലയാളം ഡബ്ബ് കാണോ ഇംഗ്ലീഷ് സിനിമേടെ?
ആഹ് അത് കാണും. ഹൊറർ സിനിമയൊക്കെ ഇഷ്ടമാണോ?
ഹാ ഹൊറർ സിനിമയൊക്കെ ഇഷ്ടാ. കൂടുതലും ഹൊറർ സിനിമകളാ കാണുന്നെ.
ഹൊറർ സിനിമയാ കൂടുതൽ കാണുന്നെ അല്ലേ?
ആണാണ്.
ഊം. പേടിയുണ്ടോ എന്നിട്ട് രാത്രി പേടിയ്ക്കോ? ഇല്ലേ എനിക്ക് ഹ ഹൊറർ സിനിമയാ
ഉം കൊറിയനും കാണും.
ആണോ? കൊറിയൻ സിനിമയങ്ങ് ഭയങ്കര ഹൊററാണ്.
ഇല്ല അത്രെന്നുല്ല, എല്ലം ഒരുപോലെയൊക്കെ തന്നെ. ച്ചൂടെ സസ്പെൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. സസ്പെൻസ് ഉണ്ടാക്കി, സസ്പെൻസുണ്ടാക്കി അവസാനം റിവ്യൂലങ്ങൻത്ത ഇപ്പ കൂടുതലും
ഓഹ് അങ്ങനെയാണ് ആഹ്.
ദ വെയിലിങ് ന്ന്, ദ വെയിലിങ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്.
ആഹ് ഹാ ഹ, കൊറിയൻ സിനിമയൊ?
അത് ചൈനീസാന്ന് തോന്ന്ന്ന്, വെയിലിങ്.
ഓഹ് ഓ ഓ
ഉം, അത് സബ്ടൈറ്റിലിട്ട് കണ്ടാതി.
നമ്മുടെ മലയാളത്തിലെ ദൃശ്യൻ സിനിമ ചൈനീസ് ഭാഷയിലേക്ക് ഒരുപാട് ഭാഷയിലേക്ക് റീമേക്കെയ്തായിര്ന്ന്. ചെയ്തായിരുന്നു
ആണോ? വെ ചൈനീസിപ്പയൊന്നും എനിക്കറിയത്തില്ല വേറെ ഒരുപാട് ലാംഗ്വേജ് പോയിട്ടുണ്ടെന്ന് കേട്ട്ട്ടുണ്ട്.
ആഹ് ഒരുപാട് ലാങേജിപ്പോയി എല്ലാത്തിലും സക്സസ് സാണ് എല്ലാ സിനിമയിലും. എല്ലാ സക്സസാണ്. ശരിയെടാ എന്നാ ഞാൻ വിളിയ്ക്കാം. ശരി ഓക്കെ.